ഹലോ
ആഎന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ട് പോകുന്നു എന്താ അവിടത്തേക്ക് വിശേഷം
ഇവിടെന്ന് രാവിലെ തന്നെ മഴ നല്ല മഴയാണ്
ആഹ് സെയിം ഇവിടെ അങ്ങനെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പ ഒന്നു മഴ പോയിട്ടുണ്ട് ഇപ്പഴും അങ്ങനെ പാറ്റിയൊ ണ്ടിരിക്കുന്നുണ്ട്
ആ അവിടെ ങ്ങനെതന്നെ ന്ന് തിരുമ്പലും ഒന്നും കഴിഞ്ഞിട്ടില്ല
ആഹാ അത് പിന്നെ അങ്ങനെയാണല്ലോ മഴയുള്ള ദിവസം പണികളൊക്കെ ബേക്ക്ഔട്ട് ആയിരിക്കും
ഉ ബേക്കോട്ടോ ഞാൻ അങ്ങനെ തുടക്കയായിരുന്നു ഏ തുടക്കലും ചോറും കറിയൊക്കെണ്ട് ആക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് എന്നിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിരിക്ക
അയ് ശരി പിന്നെന്താന്ന്
പിന്നെ രാവിലെ തന്നെ തുടച്ചിട്ടും കാര്യമില്ല കേട്ടോ സ്കൂള് ഒന്നും ഇല്ലാത്തോണ്ട് രാവിലെ തുടച്ചിട്ടും കാര്യമില്ല
അന്നേരിയാലും തുടിച്ചിട്ടും പണി എടുത്തിട്ടോന്നും വലിയ കാര്യം ഉണ്ടാവില്ല മക്കള് വീട്ടുണ്ടാവുമ്പോഴേ
താഴെ ചളി ആക്കി
അതെ എത്ര ആൾക്കാരാ നിങ്ങക്ക് അയ് ശരി എന്ത് പഠിക്കയാണോ
ആവലുത് പ്ലസ് ടൂ ആണ് രണ്ടാമത്തോള് എട്ടാം ക്ലാസ് ആണ് മൂന്നാമത്തോള് നാലാണ് ചെറുതിന് മൂന്ന് വയസാണേ ഉള്ളൂ ഉ ഉ
അയ് ശരി
അവിടെ എത്ര ആളാണ്
എനിക്ക് രണ്ടാള് എന്റെ വല്യ മോള് നാലില് ചെറിയ ആള് ഇപ്പോ അംഗനവാടി പോലെ തുടങ്ങിട്ട്ണ്ട് അങ്ങനെ
ആഹ് ആഹ് മൂന്ന് വയസായ ചേർത്തല്ലല്ലേ
മൂന്നരായിട്ടുണ്ട് മൂന്നര ആര ഞാൻ ചേർത്തിയത് ആആ
ആഹ് ആഹ് എനിക്ക് മൂന്നായിട്ടാണ് അവനെ പറഞ്ഞേക്കാന് എന്ന് വിചാരിച്ചുക്കുണ്ട് തന്നെ
ഞാൻ എനിക്ക് മൂന്ന് ആളിനെയും എനിക്ക് പറഞ്ഞേക്കാൻ തോന്നുന്നുന്നില്ല ചെറിയ കുട്ടിയല്ലേന്ന് തോന്നും മൂന്നും അതിന് ശേഷം പറഞ്ഞയച്ചത് അപ്പൊ ഓക്ക് പ്രശ്നല്ല കേട്ടോ ഓള് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതെല്ലെ ഒരു സുഖമാണ് മറ്റേത് ഈ കരഞ്ഞു പോയാ അതും നമുക്ക് ക്ക്‌ ഭയങ്കര എടങ്ങാറാണല്ലോ
ആണ് എടങ്ങേറ് നമുക്ക് പെരെ വന്നാലും സമാധാനം ഉണ്ടാവില്ല
അതെ ഇതിപ്പോ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല
ഉ ഞാനും ഇതേപോലെ മൂന്ന് വയസ്സ് സെപ്റ്റംബർക്ക് ആകും ഇങ്ങോട്ടാണം കൊണ്ടേയി ആക്കാന്നുവച്ചിട്ട അപ്പൊ ഓന്റെ ഉപ്പയൊക്കെ പറയും ഉ കൊണ്ടയാക്കേണ്ട അവന് കുറച്ച് വർത്താനം കുറച്ച് തിരിയില്ല കുറച്ച കൂടി ലെവൽ ആവാൻ ഉണ്ട്
ആഹ് ആഹ് ആ പിന്നെ ആ പ്രായം അല്ലേ ആയിട്ട് ഉള്ളു
ആഹ് അപ്പൊ പറയും കൊറച്ച കൂടി ഒക്കെ മൂന്നരക്കൊയയിട്ട് കൊണ്ടോയി ആക്കാം പറയ് എന്നോട് ഉം
അങ്ങനെ പിന്നെ എന്താന്നിട്ട് മക്കളൊക്കെ എവിടെ
ഒക്കെവിടെ ഓ ണ്ട് ഒരാൾ മദ്രസ്ട്ടു വന്ന്ണ് ഒരാൾക്ക് സുഭയ്ക്കാണ് ഓള് വിട്ട് വന്ണ് പിന്ന ഒരാൾക്ക് ഏയരക്കാണ് ഓള് പോയിന് വന്നിട്ടില്ല ഒമ്പേരാകും വിടണെങ്കില് അന്ന് സ്കൂളിലാതോണ്ട് പത്തണി വരെ ഉണ്ടാവും
ഏ ആഹ് ശരി ഇന്ന് ഇപ്പ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് മദ്രസ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോന്ട്ടാ ഓൾക്ക് വെള്ളിയാഴ്ച എടുക്കെ അധികും അങ്ങനെ ആവുമ്പോ ശനിയാഴ്ച ഒഴിവിട്ടും അതൊരു സുഖമാണ് കട്ടോ കാരണം ഒരു ദിവസങ്കിലും വീട്ടില് വന്ന് നിക്കാ
ആ അപ്പൊ ഇന്ന് ഇന്ന് മദറസ്സ് ലീവ് ആക്കെ
ഇന്ന് അവർക്ക് ഒയിവാണ് അതിന് പകരം അവർക്ക് വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു
ആഹ്
അങ്ങനെ
ആ ആഹ് ഇവിടെ അങ്ങനെ ഒരാക്ക് വെള്ളിയാഴ്ച സുബഹിക്ക് ഇടിക്കും ഒരാക്ക് ശനിയാഴ്ച്ചിം മദ്രസ ഇണ്ട് അങ്ങനെ ആവുമ്പോ പോവാൻ കയ്യൂല രണ്ടാക്കു ഒരുമിച്ച ആവുമ്പോളാണ് അഹ് ഒരുമിച്ചാവുമ്പോളാണ് പോവാൻ കയ്യ
ആഹ് ഇൻക്ക്പ്പോ ഒരാളായതോണ്ടായിരിക്കും അങ്ങനെ രണ്ടാളും മൂന്നാളാവുമ്പോളോക്കെതന്നെണ് എല്ലാർക്കും ഒക്കെ ഒരേടൈമില് കയ്യൂലല്ലോ
കയ്യൂലേ പിന്നെ പറഞ്ഞാല് ഉം മുന്റെ വീട് ഇവ്‌ടെ അടുത്തന്നെയാണ് പറഞ്ഞിട്ട് കാര്യല്ല ഉം പിന്നെ പോയി പോരൊക്കെ ചെയ്യാ പിന്നെ
ആഹ്
അവിടുന്ന് മദ്രസ്‌കൊക്കെ ആക്ക പക്ഷെ ആങ്ങളാരൊന്നും ഇല്ലാതോണ്ട് പിന്നെ നമ്മക്കായിനും
ആഹ് അങ്ങനെല്ലേ അരലൊക്കെ വീട്ടില് വേണല്ലേ ആക്കി കൊടുക്കാന് ന്നാ പറ്റൂ ന്നാലും പറ്റന്ന് പറഞ്ഞാല് അവർക്ക് അവരുടേതായ ജോലികളൊക്കെ ഇണ്ടാവും എന്നാലും ഇപ്പൊ നമ്മൾ എന്നെങ്കിലുമൊക്കെ വരുന്ന ടൈം ആവുമ്പോ ആക്കി കൊടുക്കാന് ആളൊക്കെ ഉണ്ടാവല്ലോ
ആഹ് അതെ ഇതിന്ന് വന്നാ പിന്നെ വീട്ടില് ആങ്ങളാരും ഇല്ലാത്തോണ്ടു പിന്നെ ആക്കി കൊടുക്കാനെങ്കിലും ബുദ്ധിമുട്ടാ ഇല്ല ഇല്ല നമ്മള് നാല് പെണ്ണ അവ്ടെ
അതെ ഓ ആയിശേരി അങ്ങനെ പിന്നെ
പി ഇപ്പ ഇവിടെല്ലാണും ഇപ്പ ആക്കി കൊടുക്കണ ഇപ്പ വിദേശത്താാണ് ഇവിടെല്ലനും
ആഹ് ആ ആ അതാണ് പിന്നെപ്പ ആരുല്ലല്ലോ പിന്നെപ്പൊ നമ്മളായിട്ട് മെനക്കെട്ട് പോണം അതിപ്പോ ആ ടൈം ആവുമ്പോ നമുക്ക് കയൂല്ലല്ലോ
കയ്യൂല്ല അല്ല പിന്നെ ഞൻ വണ്ടി വീട്ടില് ഇവിടെണ്ട് സ്കൂട്ടി ഇണ്ട് പക്ഷെ ഞാനത് പഠിച്ചു വരുനൊള്ളൂ
ആഹ് ആ അതാണെ നമ്മള് പഠിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് സുഗായിട്ട് പോയട ക്കും നമുക്കന്നെ ആക്കി കൊടുക്കാലോ ആരേം കാത് നിക്കും വേണ്ട
ഞാന് കുറച്ചും കൂടി ലെവലാണ്ട് ആയിട്ടില്ല അങ്ങനെ പോ പോകുമ്പോ ഉരിം മുന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും ചേരി അപ്പൊ
അ എനിക്കും അങ്ങനെ ഊരക്കൊരു വളയലാ അങ്ങോട്ട് ഇങ്ങട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങട്ട് വരാനിട്ടേ
ആഹ് അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മക്ക് എന്താന്നോ വണ്ടി എവിടെയും ചെന്ന് ഇതാവേ
ഉം എവിടെയും ചണ്ടാവാൻ ചെയ്യും പിന്നെ നമ നമ്മളെ ഏതായാലും ഇര്ത്തൻ ധൈര്യം ഇണ്ടാവുല്ല നമ്മ നമ്മള് വീണ നമക്കേ പറ്റള്ളൂ
കുട്ടികള കൂടെ ഇര്ത്തിയാലെ പേടിയാ
ആ ആഹ് അങ്ങനെണ്ട് പിന്നെ ഞാനന്തന്നോ വെങ്ങാട്ട് നിർത്തും തോന്നും പുതിയ വണ്ടിയാണ് അപ്പൊ പിന്നെ വല്ലാ ആയിട്ടില്ല ആഹ് ഞാൻ വിചാര്ച്ച് നമ്മക്കൊ പറ്റിയാലും വണ്ടിക്ക് പറ്റാരുത്തുന്ന് വണ്ടിക്ക്ച്ചാല ഓര് ചീത്തറയും നമ്മളെ
ഇത് നമ്മക്ക് സഹിച്ചാ മതിയാവും മറ്റേത് അങ്ങനെ ആവുല്ല
അല്ലേ അപ്പൊ പിന്നെ നമ്മുക്ക് പറ്റിയ പിന്നെ ഉണങ്ങാലും മറുതു ഇത് പിന്നെ കാലക്കാലും നമ്മക്ക് സ്വര്ം സൗര്യാ കുത്തെക്കാരം അങ്ങനെ പറഞ്ഞോടുക്കും ആ അ പിന്നെ ഞാൻ ചെറിയാൻ പോകുമ്പോ വെങ്ങാട്ട് നിർത്തും ബ്രേക്ക് പുടിച്ചാണ്ട്
ആഹ് ആഹ് പക്ഷെ ഓട്ടി പഠിക്കുണോള്ളൂല്ലേ പഠ ച്ച, പിന്നെ ഒരു പ്രശ്ണോല്ല നമുക്കങ്ട്ട് ഇ ധൈര്യം വേണം ഒന്ന് ആഹ് സ്പീഡിലും ആഹാ ഒന്ന് പഠിക്കന്ന് പഠിക്കാന്ന് വന്ന്ു
ആഹ് അന്റെ മൂത്തച് ഓല കലോ പഠിച്ചിന്ന്
ആഹ് ആഹ് ആഹ് അത് കാണുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ തന്നെ ആഗ്രഹം വര ഒരാൾ
ആഹ് വരിയാ അയിതേപോലെ ഞാനീ ഗ്രൗണ്ട് ഇല ഇങ്ങനെ പോയപ്പോ ഓട്ടാമാടി പോയപ്പോ ഒരു പെൺകുട്ടിന്റെ അട ഓട്ടിന്ന്ിട്ടോ അതിങ്ങനെ റൗണ്ടടിച്ചുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഇങ്ങനെ റൗണ്ടടിച്ചൽ എങ്ങനെയക്കുംന്ന് വിചാരിച്ച ഞൻ ട്ടോ ഇങ്ങട്ട് പിന്നെ ഞാന ഇതേപോലെ അത്ങ്ങെ റൗണ്ട് അടിച്ച് പോന്നാാണ് ലൈസൻ കൊടുത്തും ചെയ്തന് ഞാൻ ലൈസൻസിനന്നും കൊടുത്തിട്ടില്ല ഞാ പഠിച്ചിട്ടൊക്ക കൊടുക്കച്ച അപ്പൊ അങ്ങനെ ഇതേപോലെ അത് ഇങ്ങനെ ഓട്ടി നടക്കണണ്ടപ്പൊ ഇനിക്കൊരു പൂതി മ്മേ ഞാൻ എ ഇപ്പ ഇങ്ങനെ ഓട്ടലിനൊക്കെനെ
ആഹ് ആഹ്
അപ്പൊ അന്ന് ഞാന് പോയപ്പോ അത്ര ഓട്ടിയില്ല പിന്നെ പിറ്റേന്ന് പോയപ്പോ ആ കുട്ടി ഓട്ട ഒരു റൗണ്ട് ചെന്ന ഓട്ടലൊടങ്ങി പിന്നെ എന്തേ ചെയ്യാൻ റോട്ടുമ്മൊക്കെ ഇറങ്ങലൊടങ്ങി ഞങ്ങ അതില് റോഡ്ണ്ട്
അഹ് അഹ് വന്നു
അപ്പൊ റ റോട്ടിനങ്ങനെ പോകുന്നാലരു വളവിലൊക്കെ എത്തുമ്പോ ഒരു പേടിയ
ആഹ് പിന്നെ ഇൻക്ക് പ്രശ്നംന്താറോ ഏ ആക്സിലേറ്റർ പിടിച്ചണത് നമക്ക് ഇങ്ങട്ട് ചെല നേ കൂടെ കൊറെേ എന്താ ചെയ്യലന്ന്റിയില്ല ആഹ് നമുക്ക് ഇട് ഐഡിയട്ടൂല ആഹ് എന്താ ചെയ്യേണ്ടി അറിയില്ല ആഹ് അതാണ്
ആഹ് ഞാന് ആണ് ഞാൻ ഉച്ച നേ തർക്കല് കാരണം ആ നേരത്ത് വണ്ടിയും വല്ലാംണ്ടാവൂല
ആഹ് ആഹ് ആ ടൈം ആമ്പപിന്നെ വണ്ടി കുറവായിരിക്ക
വണ്ടി ആ സ്രിലേറ്റർ കൂടിയ വണ്ടി പോയാൻ ജാമാവും മ്മളടക്കി
അതാണ്
ആഹ് പിന്നെ ഞങ്ങളിവിടെ വലിയോര ഇറക്കുംണ്ട് ആഹ് ഇറക്കറങ്ങാനാ പേടി
അയ്ശരി
ഉം അത്ങ്ങനെ രണ്ട് ബ്രേക്കൊക്കെ പിടിച്ചിട്ടാക്കണം എന്നൊക്കെ പറയിട്ട ട്ടോ പക്ഷേയി അർക്കെത്തുമ ഒരു പളയോ തീ കാളേ എന്തക്കര് ഇദ ആഹ് ന്നട്ട് ഇപ്പ രണ്ടു ദിവസം ഞാൻ എടുക്കാതെ നിന്നിന് മോന് വണ്ടി കൊണ്ടൊയിന് ഓൻങ്ങനെ ചിലപ്പോ ഒയ് വുണ്ടാവുമ്പോ ഈ പമ്പിൽങ്ങനെ പോയി നിക്കലുണ്ട് പെട്രോൾ പമ്പില് അപ്പൊ അങ്ങനെ ഓൻ വണ്ടി കൊണ്ട പോയപ്പോ രണ്ട് ദിവസംഞ എടുത്തിട്ടില്ല ഞാ അപ്പ ഞൻ ഇടക്കാതെ ഞാൻടുത്തപ്പ ഇറക്കത്തി കൂടെ പോയപ്പോ ഒരറ്റ പോക്കണ്ട് പോയി നേരെ പോയാൻണ്ടി പജാമോ ഇങ്ങട്ട് അവിടെ എത്തിയപ്പോ ബ്രേക്കാർ പിടിച്ചു ബ്രേക്കാർ പിടിച്ച അയ്ൽ ജാമയില
ണ്ടാവൂലൈ ആ പോക്കിലെ ന്താ ചെയ്യാ എന്താ ചെയ്യാ ന്ന്ല്ലൊര്
ആഹ് അത്ണ്ടോ ആഹ് ണ്ടാവൂല ഏതായാലും ഞാം ബ്രേക്കങ്ങട്ട് പുടിച്ചു അപ്പന്റെ ബേക്കിലൊരാള് ണ്ടയ്ന്നുട്ടൊ വെര്ണ് അ അപ്പ ഓല് ഞാൻ തിരിഞ്ഞോക്കുമ്പോ തലേൽ കയ്യെട്ടി നിക്കണ് അപ്പ ഓല് ആഹ് ഓലാകെ പേടിച്ച്ന് അപ്പൊ ഓല് വന്ന് ങ്ങാണ്ട് പറഞ്ഞുയ് പണ്യായീന്ന് വിചാരിച്ചതാ ഞാന് റഞ്ഞു
അതായത് നമ്മള് എറക്കൊക്കെ ആകുമ്പോ ലെ നേരെ ങ്ങനെ പോവാണെ വല്ല്യേ പ്രശ്നല്ലല്ലോ അത് നമ്മക്ക് കൊഴപ്പല്ലാതെ ഈ വളവ് വന്നാ പ്രശ്നാണ്
ആഹ് ഈ ന ആഹ് നല്ല വളവും നല്ല എർക്കും വരര്ത്
ആഹ് അത് അത് ഞമ്മക്ക് കൊർച്ച് പ്രശ്നം തന്നേണ്.
ആണ് ആണ് അല്ലാതെ നേരെ ഞാം ഓട്ട്ണ് ണ്ട്. നേരെള്ള സ്ഥലത്ത് നന്നൊക്കെ നല്ല ചേൽക്ക് പോണ് ണ്ട്. ഞ്ഞിപ്പോ വണ്ടിക്ക് സൈഡൊക്കെ കൊട്ത്ത് പോണ് ണ്ട് പർഞ്ഞ്ട്ട് കാര്യല്ല. ഈ എറക്കം വര്മ്പളാണ് വളവും എറക്കാണ് പ്രശ്നം വെര്ന്നെ
അതെ അതെ
വളവ്ന്ന് ഓല് പറയും മാ ഹസ്ബന്റൊക്കെ പറയും മെല്ലെ ആക് ഇതേ ബ്രേക്ക് രണ്ടും മല്ലെ പുടിച്ചാൽ മതി അത് ചെലപ്പൊ പുടിച്ചാണെങ്കിൽ ഒറക്കെ പുടിച്ചും ഇല്ലെങ്കി ഒന്നായി
ആഹ് അത് അമ്മക്ക് അറീണില്ലല്ലൊ അ മ്മള് അങ്ങനൊക്കെ മതിന്ന് അ മ്മളെ മനസ്സിലുണ്ടാവും പക്ഷെ നമ്മക്ക് പുടിച്ചുമ്പൊ ഇതെന്താ എന്താന്നുള്ളൊര് തോന്നല് വരാണ് ആ ടൈമില്
ആണ് ഒന്നെങ്കി പുടിച്ചാണെങ്കി മുർക്കി പുടിച്ചും അപ്പ വണ്ട്യവടെ നി ക്കും ഇല്ലെങ്കിൽ അയച്ചു കൊട്ക്കാണെങ്കി നല്ലോം അയീം ചെച്ചും
അതാണ്
ഇ മുടുത്ത മുടിച്ചാ കയൂല
അതന്ന്യാണ് പ്രശ്നം ത് അത് ഇനിക്ക് തൊന്ന്ണ് നമ്മള് പഠിക്കോളും അങ്ങനൊക്കെ തന്നെ യാ എല്ലാവരും അങ്ങനെക്കെ തന്നെയായിരിക്കും പഠിച്ചത് ആഹ് പിന്നങ്ങട്ട് ക്ലിയറാവും ആവുവായി
ആഹ് ആവായിര്ക്കും ഞാം പിന്നെ വിചാരിച്ചു നല്ലോം പഠി ച്ച് ട്ടൊക്കേണ്ടേയ് ലൈസൻസിന് കൊട് ക്കാ വിചാരിച്ചു അല്ലാതെ പ്പൊ പോ
ആഹ് ആഹ് അത് ശെരിയാ അല്ലാതെ പോയിട്ട് കാര്യൊന്നുല്ല. ഇൻക്ക് തോന്നാ ഈ ഞമ്മള് പ് പോയി പഠിക്ക്ണേക്കാൾ നല്ലത് അ മ്മട്ത്തൊര് വണ്ടിണ്ടെങ്കി അമ്മക്ക് സ്വന്തം പക്കിണേകാരം നല്ലത്.
ആണ് ഞാനിതേപോലെ പുത്യേ വണ്ട്യായ്ട്ട് ച്ച്ട്ക്കാം പേട്യായ്ട്ട് ഒരു മൂന്നോ മൂന്നീസോ നാലീസോ ത്തെ ക്ലാസ്സിനേറ്റെ ഞാം പോയി പോയാണ്ട് വണ്ടി ഒന്ന് പുടിച്ചലും കൊർച്ചൊര് ഇങ്ങനൊന്ന് പോ ചൗട്ടി പോകലും ഐമന്ന് പഠിച്ച് ആയിനെന്റെശം പിന്നെ ഞാന് ഹസ്ബന്റിനോടെന്നെ നമ്മക്കീ വണ്ടി ത്താണ്ട് ഇവടെ വല്ല്യോര് ഗ്രൗണ്ട്ണ്ട് ഞങ്ങളവ്ടെ അപ്പ ഈ ഗ്രൗണ്ട് പോയി ഒന്ന് പഠിച്ചാ പർഞ്ഞ് അങ്ങനെ ഐനീം കൂട്ടി പോയ് ആണ്ട് പിന്നെ ആഹ് പിന്നെ അങ്ങനെ പോയി പഠിച്ചു പിന്നെ അത് ഒപ്പം പോന്നാ എത്താനോ അത് അങ്ങനെ ഇങ്ങനെ മറ്റേ മറിചേന്ന് ഓല് ങ്ങനെ പറേലോ മ്മോട് അപ്പ ഇൻക്ക പറ്റൂല ഓല് ചീത്തറി ങ്ങനെ അങ്ങനല്ല ങ്ങനെർഞ്ഞാണ്ട്
അതെല്ലാ ആണ്ങ്ങക്കും ള്ളതായിര്ന്നു ആണ്ങ്ങള് കൂടെ ണ്ടെങ്കി പിന്നെ ചീത്ത ങ്ങനെ കൊള്ളണ്ട്യേരും
അപ്പ ഞാം പിന്നെ വിചാരിച്ച് മ മോ മോന് വടെ സ്കൂളില്ലാത്തപ്പൊ ഓനീം കൂട്ടി പോകും നമുക്ക് വേം പോവാ ഇപ്പച്ചി വര്മ്പോത്തിന് പർഞ്ങ്ങാണ്ട് അങ്ങനെ ഓനേം കൂട്ടി പോയി അങ്ങനെ ഓന്റെപ്പം പോയാരേ പിന്നീം റൌണ്ടടിച്ചലൊക്കെ തൊടങ്ങ്യേ ഓ ഓനെ ഓനെത്തും പറീല ഓൻ ഫോൻ കണ്ടാണ്ടവ്ടെ ഇരിക്കും
ആഹ് ആഹ്
ന്നാ ആയിക്കോട്ടെ പിന്നെ വ്ൾച്ചണ്ട് ന്നാല്ട്ടോ ആഹ്